എന്തെയിന്നടി ശ
ഞാൻ ഇവിടെ ഇരിക്കുന്നട ചുമ്മാത.
ആണോ ഞാൻന്താ ഇവിടെ. ഈ വെറുതെ ഇരിക്കുമായിരുന്നു അപ്പുറത്തെ വീട്ടി ഇരിക്കുവായിരുന്നു അപ്പൊ പിന്നെ തുണിയൊക്കെ പെറക്കി. കണവായിരുന്നു ഇന്ന് വെയില് ഉണ്ടായിരുന്നല്ലോ.
ആഹ്ഞാനും തുണിയൊക്കെ പറത്തിട്ട് ഇപ്പ താഴെവന്ന് ഇങ്ങെനെ ഇരിക്കാ. അ ഭയങ്കര തലവേദനയായിരുന്നുടിഞാൻ ഇച്ചി കിടന്നുറങ്ങി എണീരിക്ക്. അറിയത്തില്ലടി നമ്മള് നേരത്തെ വിളിച്ച് വച്ച' കഴിഞ്ഞപ്പോഴേ തലവേദനാണ് ഞാൻ പിന്നെ കുറച്ച് നേരം ഉറങ്ങി എഴുന്നേറ്റ് എഴുന്നേറ്റ ഇപ്പ ഭയങ്കര തലവേദന ഇപ്പൊ കുറവുണ്ട്.
ആണോ കൊറവുണ്ടോ കടിക്കാ എന്താ.
ഞാന് ഇപ്പ ഇച്ചിരി ചായ ഇട്ടേടി ഞാൻ ചായ കുടിക്കു ന്നെ അല്ല അപ്പ പിന്നെ തലവേദനയായോണ്ട് ഞാൻ വിചാരിച്ചിരി ചായ കുടിക്ക. കുടിക്കാന്ന് പറഞ് ചായൊക്കെ ഇട്ടൊണ്ടിരിക്ക. ഉം ഇല്ല തെ എടുത്തതേ ഒ ള്ളടി.
ആണാ ആഹ് ആഹ് ഞാൻ ചായൊക്കെ കുടിച്ച്.
കുടിച്ചാ?
കുടിച്ച് ഇപ്പൊ കൊറച്ചു നേരം അവിടെ അപ്പുറത്തെ വീട്ടിൽ പോയി ഇരുന്നേ ആയിരുന്നു. കൊ ഇവടെ ഇല്ലടി.
മ്മ്
ഇവടേം ടി ഒരു ചേച്ചി മരിച്ചെടി
എങ്ങനാ ആര്?
ആഹ് നമ്മുടെ വീടിന്റെ കുറേ അപ്പുറത്തു ള്ളതാ.
ഉം എത്ര വയസ്സുണ്ട്?
എടീ ആഹ് ചെറുപ്പക്കാരിയാ രണ്ട് മക്കളുണ്ട്.
ആഹ്
ഉം ചേച്ചിപ്പത് ആത്മഹത്യ ചെയ്തു.
അയ്യോ ഇവിടെ കല്യാണം കഴിച്ചു കൊണ്ട് വന്നെ ആണോ അതോ?
അല്ലടി ഇവിടത്തെ തന്നെയ ആ ചേച്ചി തിരുവനന്തപുരത്ത് ന്നെങ്ങാണ്ടെ ക്കെയ ആയിരുന്നു കല്യാണം കഴിച്ചത്.
ആഹ്
പക്ഷെ അതെന്താ ബൻന്തങ്ങാണ്ട് വലിയ ഇതൊന്നുവായില.
ആഹ
ആഹ അങ്ങനെ പിന്നെ പിള്ളേരൊക്കെയാണ് ആ ചേച്ചി. മരിക്കേണ്ട സമയൊക്കെ എന്നേ കഴിഞ്.
പ്രശ്ന ഒക്കെയാണോ?
ആഹ പ്രശ്നമായിട്ട് നിക്കുവായിരുന്നു പിന്നെ രണ്ടാമത് എന്തോ വേറെ ഏതോ വിവാഹം കഴിച്ച്. അതു ഒന്നും ശരി. ന്നു അല്ല എന്നിട്ട് പിള്ളാരേ ന്നും പറഞ്ഞണ്ടി ചേച്ചി നിക്കുവായിരുന്നു ജോലി യൊക്കെ ഒണ്ടായിരുന്നു. പിന്നെ ഇപ്പ ജോലിയൊക്കെ കണ്ട് പോവുന്നില്ലെന്നോ എന്തൊക്കെയോ പറയുന്നു ആൾക്കാര് ഇനിയിപ്പോ പെട്ടന്ന് എന്ത് പറ്റി എന്നൊന്നും.
കുഞ്ഞുങ്ങളൊക്കെ വല്യ പിള്ളാരണോ എത്ര വയസ്?
ഒന്ന് കോളേജിൽ പഠിക്കുന്നു ഒരു മക പഠിത്തം കഴി െഞ്ഞന്നു തോന്നുന്നു.
ഉം ഉം
ആ അപ്പൊ എന്തിനാണ് ഇനി ആത്മഹത്യ ചെയ്യുന്നത് കൊച്ചുങ്ങളെ നോക്കി ജീവിച്ചുടെ.
പറയുന്ന കാര്യമതാ ചെയ്യേണ്ട സമയം കഴിഞ്ഞാ ചേച്ചി ആ ആ ചേച്ചി ചെയ്തിട്ടില്ല എല്ലാം തരണം ചെയ്തു പോയി. അപ്പൊ ഇതെന്താ കാര്യമെന്ന് അറിയത്തില്ലെന്ന്. പറയേ ഇനി എന്തുവാേ നമുക്കറിയോ മരിച്ചവർക്കറിയാം എന്താ ആ
ഉം
ഉം എന്തുവാ സമ്പാദം കേട്ടാ പോലീ ഞങ്ങളാണെങ്കിൽ ഒന്ന് അമ്പലത്തിൽപ്പോ വാന്നു പറഞ്ഞി ഇരുന്നു വായിരുന്നു.
ആ ഇന്നലെ പറഞ്ഞ അമ്പലത്തിലോ?
ആഹ ഇത് കേട്ടപ്പഴത്തേക്ക് എടി പിന്നെ അങ്ങ്. അ അടുത്തല്ലെങ്കിൽ ഇച്ചിരി അടുത്ത് മക്ക് അറിയാവുന്ന തൊക്കെയാ. അപ്പൊ അത് ഒരുമാതിരി എന്ത് പോ ഒരുങ്ങി പോവാനൊക്കെ.
ഉം ഉം
ണ്ട് പിന്നെ പോയില്ല.
ഉം
ഉം കഷ്ടം ആ പിള്ളേര ഇനി ആര് നോക്കും
അതാണ് ഇത്രയും വലിയ കുഞ്ഞുങ്ങളൊക്കെ ആയപ്പോഴേ ഇത് ചെയ്യേണ്ട കാര്യമുണ്ടോ അവരെ കൊ
ഇല്ല ആ ചേച്ചി സഹിച്ചിട്ടുണ്ടടി അമ്മെ ഇപ്പൊ ആയിട്ടൊന്നും വലിയ കണക്ഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല
ഉം
വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെയുണ്ട് അപ്പൊ ആ ചേച്ചി ഒറ്റക്കാണ് ഈ പിള്ളേരുടെ എല്ലാ കാര്യവും നോക്കി ഇല്ലാ പൈസ പൈസയും കാര്യമൊക്കെ ഉണ്ടന്ന് തോന്നും നമക്ക് അറിയത്തില്ല സ്വർണ്ണോ എന്നാലും ആ ചേച്ചി നല്ല അന്തസായിട്ട് തന്നെ ഇതുവരെ ഒരു പേരുദോഷോ അങ്ങനെ ഒന്നും കേൾപ്പിച്ചിട്ടോ ഒന്നുമില്ല ഇപ്പ താവില്ല എന്നും പഠിക്കുന്നും പറഞ്ഞോണ്ട് ആ പിള്ളേർക്കായാലും ഒരു കുറവോ കാര്യവും വരുത്തിയിട്ടില്ല ഒന്നുല്ല ഇപ്പ എന്ത്‌ പറ്റി നമുക്ക് ഇത് മനുഷ്യന്റെ കാര്യല്ലേ സമയത്ത് തോന്യായിരിക്കും
ആയിരിക്കാം
രാവിലെ എന്തുവാ അപ്പഴത്തെ ആ എൻന്റെ ഒരു കൂട്ടുകാരിയുടെ ഫോണിൽ ചേച്ചിടെ നമ്പരൊക്കെ ഉണ്ട് അപ്പൊ സ്റ്റാറ്റസൊക്കെ ഇട്ടിരിന്ന് രാവിലെ
എന്തന്ന് പറഞ് ആ
വീഡിയോകളൊക്കെണ്ടടി ശുഭദിനം എന്നിട്ട് ഇങ്ങനെ ജീവിതത്തിൽ പല പ്രശ്നങ്ങള് ഉണ്ടെങ്കിലും അതൊക്കെ തരണം ചെയ്യണം എന്നിട്ട് എന്ത് അങ്ങ മുന്നോട്ട് പോ അങ്ങനെയൊക്കെ പറഞ്ഞ് സ്റ്റാറ്റസ് ഇട്ടിരിക്ക്ന്ന് എന്നെ ഇപ്പൊ കാണിച്ചാ കൊച്ച് കൂട്ടുക്കാരി
ആഹ് ആഹ്
രാവിലെ ഇപ്പൊ അമ്പലത്തിലൊക്കെ പോയ നിന്ന്
ഉം ഇപ്പൊ ചെയ്തേ ഉള്ളോ അപ്പൊ
ഇപ്പൊ ഉച്ചക്കെങ്ങാണ്ടായിരുന്ന്
ഉം
ആഹ് അപ്പൊ രാവിലെ അമ്പലത്തിലൊക്കെ പോയി ആ എന്തുവാ നമ്മടെ വീടിന്റെ കൊറെ ദൂരയുള്ള അമ്പലം ഉണ്ട് അവി അവിടെയുംഒക്കെ പോയെന്ന് രണ്ട് മൂന്ന് അമ്പലത്തിലൊക്കെ പോയി
ഉം
എന്നിട്ട് വന്നിട്ടാ ഇതൊക്കെ ചെയ്തേന്ന് പറയും
ഉം
വീട്ടിലാരും ഇല്ലായിരുന്നു ആ സമയത്ത് എന്ത് ചെയ്യാനാന്ന് പറ
അതാ പിള്ളാരിനി എന്തേയ്യും ആ കൊച്ച്
ആ പിള്ളേരുടെ കാര്യേ പാടി ഒരെണ്ണം പെൺ കൊച്ച് മോളിനെ ഇനി പഠിപ്പിക്കലായാലും എന്തുവായാലും അച്ഛനോ ഇല്ല അമ്മയായ് എല്ലാം ചെയ്ത് കൊടുക്കുന്നെ ഇപ്പൊ വേറെ എന്തെങ്കിലും അപകടമാണെങ്കിൽ അ തെങ്കിലും പറയാം ഇപ്പ ഇത് ഇങ്ങനെ ഏത് ഈ ചേച്ചി എന്തിനെങ്ങനെ ചെയ് തത് കാരണം ആയ അതാ എല്ലാരും പറയണെ ആ ചേച്ചി ചെയ്യേണ്ട സമയങ്ങള് പലതും കഴിഞ്ഞു പോയി ഇപ്പ അങ്ങനെ ചെയ്യ ണ്ട കാര്യവില്ല കാരണം ഇത്രയും ഇപ്പ മക്കളുണ്ട് സ്വന്തമായിട്ട് വീടുണ്ട് ഇപ്പൊ വീടിന്റെ പണിയും എന്താണ്ടൊക്കെയോ ചെയ്തെന്നു തോന്നുന്നു
ഉം
ആഹ് അതെല്ലാം കഴിഞ്ഞു ഇപ്പ ആ ചേച്ചി അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നെടി കേട്ടപ്പൊ നമുക്കും ഒരു വെഷമം
ഉം അതാ
അറിയാവുന്നതാ സംസാരിക്കേം ഒക്കെ ചെയ്യുന്നൊരു ചേച്ചിയാ
ഉം
അതോണ്ടൊരു വെഷമം എന്റൊരു കൂട്ടുകാരിടെ ച്ചിയാ അപ്പൊ രണ്ടു ദിവസം കഴിയുമ്പോ ഒന്ന് അവളോട് ചോദിച്ചു നോക്കാം
ആഹ് എന്തുവാ കാര്യോന്നൊക്കെ
ഇപ്പഴേ അത്‌ ചോദിക്കുന്നത് ശരിയല്ലല്ലേ അവരിപ്പ അവിടെ ചോദിച്ചു നോക്കം അല്ലാതിപ്പം എന്തെയ്യും നമ്മുടെ പടിഞ്ഞാറുള്ള കൂട്ടുകാരി ഇല്ലേടി
എവിടാടി
ഞങ്ങടെ വീട്ടിന്റെ പടിഞ്ഞാറ് ഉള്ള കൂട്ടുകാരി അവള്ടെ വീട്ടിന്റെ അടുത്താ ആഹ്
അപ്പൊ അവക്ക് അറിയാവായിരിക്കും അല്ലോ
ആഹ് അവക്ക് ഞാൻ വിളിച്ച എന്നെ വിളിച്ചായിരുന്നു അപ്പൊ അവക്കും എന്താ കാരണംന്നൊന്നും അറിഞ്ഞില്ല ഇനിപ്പോ ഇതേ ഉള്ള ആയിരിക്കും
ഉം
ഉം അങ്ങനാ ന്തുവാണോ എന്തോ
ഉം
സയ്ക്കാൻ പറ്റാതാവുമ്പഴായിരിക്കും അല്ലേ ഇങ്ങെനൊക്കെ ചെയ്യ്ന്ന്
ആഹ് ഒട്ടും നിക്കാൻ പറ്റി കാണത്തില്ലായിരിക്കും എടീ
ആ പരിസരത്ത് ഇത്പോലത്തെ ദുർമരണം തന്നെ മൂന്നെണ്ണവായിപ്പം
ആഹ് ഇപ്പഴല്ലേ ഞങ്ങെടൊരു അപ്പച്ചി അവിടെ മണ്ണെണ്ണ ഒഴിച്ച് മരിച്ച ഉം
മണ്ടേന്ന് വീണ് മ അല്ല വീടിന്റെ മണ്ടയ്ക്ക്ന്ന് വീണ് മരിച്ചില്ലേ അതൽ ല്ലാതും ഈ ഒരു ഏരിയയാ
ആഹ്
ഉം ഇനി എന്തുവാണോ എന്തോ കേട്ടിട്ട് നമുക്ക് തന്നെ ഒരു വെഷ് പിന്നെ അങ്ങോട്ട് പോവാ പോന്നത്തില്ല
അതാ
ആഹ് മറ്റേ ആ നിങ്ങടെ ആഹ് അ അമ്മയെന്ന് പറഞ്ഞില്ലേ മരിച്ച ആ അമ്മ മരിക്ക്ന്നേന് മുമ്പേ തൈ ഞങ്ങെടെ അമ്മേടെ തയ്ക്കാൻ അവിടായ്ര്ന്നു പോവ്ന്നതെ അപ്പോ സം ഇതുപോലെ ഞാനും എന്റെ കൂട്ടുകാരിം കൂടെ പോയിട്ട് ഭയെങ്കെരെ പേടിയായ്ര്ന്ന് മറ്റേ ചേട്ടന്റെ ആ അമ്മേടെ വീട്ടിന്റെ നേരെയാ മറ്റേ ചേട്ടെന്റെ വീട് ങ്കെരെ പേടിയാ അതൊരു സന്ധ്യ സമയത്താ ഞങ്ങള് പോയത്
ആഹ്
ഉം ഇപ്പാ ഇപ്പം ഇതും കൂടെ അപ്പ ഇത് എല്ലാം കൂ
ട്ട് ആ പടിഞ്ഞാറോട്ട് കേറ്മ്പഴും അല്ലെങ്കിലൊരു സ്മശാന മൂകതയല്ലേ? അങ്ങോട്ട് പോകുമ്പോ ഒരു വീട് ഒര് ഒഴിഞ്ഞും കെടെക്ക്ന്ന്
ഒരു മൂകയായ ഒരു സ്ഥലം പോലാ അത് ക ക ണ്ടപ്പം നമുക്ക് പേടി വര്ന്ന് പോവാം പോലും തോന്നത്തില്ല കാര്യവാണ് ദൈവെമേ അതെല്ലാ രാ തിപ്പ ഇങ്ങനേവായി മറ്റേത് അങ്ങനേവായി ല്ലാം കൂടെ ആയപ്പോ ഒരു പേടി
പേടി അതാ
ഇത്ര രാ ല്ലാവരേയും കണ്ടന്നെടി ആ ചേച്ചിയെ
ഉം ഇന്ന് അമ്പൽത്തില് ആഹ് എന്ത് ജോലി ഗവൺമെന്റ് ജോലിയാണോ അല്ലാതെ എന്തെ ല്ല പ്രൈവറ്റിന്റേലാണോ
ത്താ ചേച്ചി നല്ല ഹെഡായിട്ടൊക്കെ തന്നെ ആയിര്ന്ന്
ഉം
ഉം ന്തുവാന്നറിയത്തില്ല
ഫോട്ടോ എന്തെങ്കിലും കിട്ടുവാണെങ്കി നീ ഒന്നെനിക്കയ്
ആഹ് ഞാനയച്ച് തരാം ന്റെ ഫെയ്സ് ക്ക് ഫ്രണ്ടാ
ആണോ എന്നെങ്കി എനിക്കൊര് ഫോട്ടോയക്കണം അറിയാവോന്ന് നോക്കാ
ആഹ് ആഹ് അയ്ചേരാ മോനോടി
എടി അവനേടി ബോക്സിങ്ങിന് പോകുന്നുണ്ടല്ലോ അപ്പൊ അവിടെ പോയി ഇനി ഒരാറരേക്കാവും വരുമ്പം ഉം
ഉം വീടൊക്കെ തൂത്ത് വെളെക്ക് കത്തിക്കാനായോ
ഇല്ലെടി ഇവിടെ ഇപ്പം രണ്ട് മൂന്ന് ദിവസവായി കത്തിച്ചിട്ട്
ഓഹ് ഓഹ് ഓഹ്
വിളക്കൊക്കാെന്ന് തേക്കെണം അപ്പൊ ഞാനിപ്പ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളി പീരീഡ്സാവും അപ്പൊ പിന്നെ അതും കൂടെ കഴിയെട്ടെന്ന് വിചാരിച്ച്
ആണെല്ലേ ആഹ് ആഹ് ആഹ് ഉം ഇവിടെ ഞാനും അമ്മയ്ക്ക് പറ്റത്തില്ല അമ്മയ്ക്ക് അമ്മേട മാമൻ മരിച്ച് അമ്മക്ക് ആയത് പിന്നെ എനിക്കും പിരിസ് ആയി കഴിഞ്ഞ് വിളക്കൊന്നും തേച്ചില്ലേ ഇനി തേച്ച് കത്തിക്കണം നാളെ
ഉം ആദ്യം ഇന്ന് കത്തിക്കാന്നും പറഞ്ഞോണ്ടായി ഇന്നലെ കത്തിക്കാന്നു പറഞ്ഞോണ്ടായിരുന്നടി പക്ഷെ ഇന്നലെ എല്ല നമ്മളെല്ലാം പോക്കും വരവും ഒക്കെയായത് കൊണ്ട് നടന്നില്ല പിന്നെ ഞാൻ രണ്ട് മൂന്ന് ദിവസ് ത്തിനുള്ളിൽ ഇപ്പ ആകും അപ്പ ഞാൻ വിചാരിച്ച് അതു കൂടിയൊക്കെ കഴിയട്ടന്ന്
ഓ ഓ ഓ ഓ അങ്ങനെ ഇപ്പ നീ ചായ കുടിച്ചേ ഇപ്പം
കുടിച്ചോണ്ടിരിക്കന്നെടി
ഓ ന്നാല് ചേട്ടന് ലീവില്ലായിരുന്നോ ഇന്ന് ലീവല്ല ചേട്ടൻ ഇന്ന് ഓഫല്ലായിന്ന്
അല്ലടി പോണേ ഇവർക്ക് ഈ ഞായറാഴ് ച്ച ഒന്നും ഓഫ് ഇല്ലല്ലോടി എല്ലാ ദിവസം പോണം ഇന്ന് പക്ഷെ നൈറ്റാ ഇനി നാളെ വരത്തോള്ളൂ
നാളെ വരുത്തോളൊ അപ്പൊ നിങ്ങളു മൗ മൂന്നരും ഒറ്റക്ക് കിടക്കുവോ നീ
അല്ലടി വീട്ടിന്ന് അച്ഛനോ വലോം വന്ന് കിടക്കും
ഓ ഓ അടുത്തായത് കൊണ്ട് പിന്നെ കൊഴപ്പമില്ലല്ലേ ന്നെ വരാൻ
ആഹ് ഇങ്ങോട്ട് വരും
മ്‌ മ് അമ്മ വരത്തില്ലേ അപ്പാ
അമ്മ വരൂയെടി അവിടെ ഇപ്പ വിബിനും എല്ലാരും ഉള്ളത് കൊണ്ട് അമ്മയോ അച്ച്ചനോ ആരെങ്കിലും ഒരാൾ വരും അല്ലേ ഇനി അവരില്ലെങ്കി
പിന്നെ രണ്ടുപേരും കൂടെ ഒരുമിച്ച് വരും അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പൊ ഇന്ന് ഇനിയിപ്പ അച്ഛനായി വരുന്നത് ഇപ്പൊ കൊറച്ചുയിതായിട്ട്ന്ന് അച്ഛനാ വന്നോണ്ടിരിക്കുന്ന
വന്നില്ല ആ ആ ആ ആഹ്
ഉം ആരെങ്കിലും വന്നിങ്ങനെ കിടക്കും
കിടക്കും ഒറ്റക്ക് കിടക്കാൻ പേടിയാ അല്ലെ
ഒറ്റയ്ക്ക് കിടന്നിട്ടുണ്ടടി ചില ദിവസം കിടന്നിട്ടുണ്ട് ഉം ആദ്യ ഒക്കെ ഇതുപോലെ വീട്ട് ന്ന് അമ്മയൊക്കെ വന്ന് കിടക്കും പിന്നെ ഞാൻ ഇപ്പറത്ത് അപ്പ ഇവര് വന്നിട്ട് അമ്മയ്ക്ക് ജോലിക്ക് പോണല്ലോ പിറ്റേ ദിവസം രാവിലെ പിന്നെ തിരിച്ച് പോന്ന് അപ്പൊ എനിക്കെന്തോ കാണുമ്പൊ വെഷമം ഓടിപ്പിടിച്ചമ്മ പിന്നെ ഓടി പോന്ന് അപ്പ പിന്നെ ഞാപ്പിന്നെ ഇവിടെ അപ്പ്ര ത്തെ വീട്ടിലെ ഒരു കൊച്ചിനെ വിളിച്ച് കെടത്ത അപ്പ അവർകെക്ക സ്കൂള്തൊറക്ക- ന്നൊക്കെ കഴിഞ്ഞപ്പ എനിക്ക് പിന്നൊരു ബുദ്ധിമുട്ട് അത്ങ്ങളൊക്കെ വിളച്ച്കെടത്തുമ്പോ അവർക്ക് പഠിക്കാനുവൊ ക്കില്ലെ അപ്പ പിന്നെ ഞാങ്ങ് എടക്ക് ഒറ്റക്കങ്ങ് കെടക്ക് ഫോണും നോക്കി നോക്കി നന്നായിട്ട് ഒറക്കം വരുമ്പഴെ ഒറ തൊള്ളു പിടിച്ച് പേടിച്ച് ആഹ് ഇപ്പ പിന്നെ വീണ്ടും അച്ഛൻ തന്നെ വരും
ഓഹ് ഓഹ് ഓഹ് ശരിയാടി എന്നാ ഞാനേ ക്കിച്ചിരി ജോലിയുണ്ട് ഞാൻ വിളിക്കാവേ
ആഹ് ശരിയെടി ശരി എങ്കില് ശരി ഉം
ഞാ അമ്മെ